കേക്ക്ന്നില്ലേ ഓ
ഒ
കേക്ക്ന്നില്ലേ ആഹ് വിശേഷം സുഖായിട്ട് പോന്ന് ആഹ് സുഖായിട്ട് പോന്ന്
എഹ് ഹ
ആഹ്
ദുഫെന്നെ ങ്ങളൊ ക്കെവ്ട്ണ്ട് ഓക്ക് പിന്നെ രാത്രിയ്ല്ലേ വായ്ക്കാനും എയ്താനൊക്കെത് ഇല്ലന്നെ കണ്ടായ്ര്ന്ന് അതൊക്കെ കയ്ഞ്ഞ് ങ്ങനെ ല്ലാരും പ്പംക്ഷീണിതരാണ് ഉം കല്ല്യാണോണ്ടാരുന്ന് പറയാ ഇന്നുച്ചക്കെ പ്പോംല്ലാരും അയിന്റെ ആഹ് റിലേറ്റ്വ്ന്റാര്ന്നു കല്ല്യാണം
എങ്ങനൊണ്ടാരുന്നു കല്ല്യാണൊക്കെ അടിച്ച് പൊളിച്ച
ഹോയ് ഹോ അടിച്ച്പൊളിച്ച് ഉഷാറായിരുന്നു കല്ല്യാണങ്ങളൊക്കെ ഭയങ്കര നല്ല അടിപൊളി കല്ല്യാണായിരുന്നു
ആഹ് ഇപ്പോഴത്തെ കല്യാണം കൂടുതല് അങ്ങനെയല്ലേ ഡാൻസ്, പാട്ട്
ആഹ് ഡാൻസ് പാട്ട് എല്ലതും ഉണ്ടാവും നല്ല ആർഭാടായിട്ടന്നെ കല്യാണങ്ങള് ഒക്കെ കഴിക്കാ എത്ര കൈവില്ലാത്തോലായാലും നല്ല ഉഷാർ
ആഹ് ആഹ് ഇപ്പോഴ് തല്ല് കല്ല്യാണത്തിന് ഇപ്പം പാട്ടും ഇതും ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തോ കണക്കല്ലേ ഇപ്പൊ എൽഎവിടെ പോയാലും പാ ഒര്ഡാൻസ് ചെക്കന്റെ ഡാൻസ് പെണ്ണിന്റെ ഡാൻസ്
ആഹ് ആഹ് ഇപ്പ എല്ലാരും ചെക്കനും പെണ്ണൊക്കെ ഇപ്പൊ അവർക്ക് നാണൊന്നുല്യ പണ്ടൊക്കെ പണ്ടത്തെ കല്യാണൊക്കെ ആണെങ്കില് ചെക്കനും എല്ലാര്ക്കും നാണായിരുന്നു
അയ്യോ ആഹ് സ്റ്റേജിലാ കേയറിരിക്കുമ്പാെ എല്ലാരും കാണ് മ്പതെന്നെ നമ്മകാെക്കെ നമ്മൾ ഞാൻ വേറെചാണേങ്കിലും നെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാതിയെന്ന് തോന്നും ഉം
ആഹ് ഇപ്പത്തെവർക്കൊന്നുംല്ല എല്ലാരെടേന്നും ഡാൻസ് കളിക്കാനും ഒന്നും ആർക്കും ഒരു മടിയില്ല ഒക്കെ നല്ല ട്രെൻഡായി മാറിലേ ഇപ്പത്തെ കല്യാൺത്തിന് മിസ് മാഷ്
ഉം ഇൻസ്റ്റൈലൊക്കെ ഇഷ്ടം പോലങ്ങനെ ഓ ഡാൻസും പാട്ടും ഇവിടെയെന്നും അങ്ങനെ അധികം അങ്ങനെയൊന്നും ഇല്ലാട്ടാ അങ്ങനെ കൊറെ ചൊക് പയേസ്ഇസ്ലാമിയത്ത് അങ്ങനെയൊക്കെ ഉള്ളവരാണ്
ഏഹ് അവടെ ആ ഭാഗത്ത്
ആഹ് അങ്ങനെ അധികൊന്നും ഞാ അങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല
ഏഹ് ആ ഭാഗത്തൊക്കെ ചെ ചെറിയ ചെറുതായിട്ട് കല്യാണം ഇണ്ടാവാെള്ളൂ പിന്നെ ആഡംബരല്ലാത്തത്
ആഹ് ഈ ഡാൻസ് പാട്ടൊന്നും കാണത്തില്ല ആ ചെലപ്പോ കാണാ ആഹ് നിക്കാഹും കാണും പിന്നെ ചെലപ്പാെസ് മാ ചെക്കൻ വരുമ്പായ് ദെഫ് മുട്ട്ഉണ്ടല്ലോ അത് കാണും ആഹ് ചെക്കനും പെണും ഡാൻസ് കളിയൊന്നുല്യ അഹ് അഹ്
ഏഹ് ഇവടെക്കെന്നാല് എ എ എസ് എ എ
പിന്നെക്ക പോയിട്ടുണ്ട് അങ്ങ് സിറ്റിക്ക് അകത്തോട്ടെക്കെ നല്ല ഇതാണ് മുസ്ലിംസിന്റെ അല്ലെങ്കി ഹിന്ദൂസിന്റെ അല്ലെങ്കി
ആഹ് ആഹ് ആഹ്
ഉം
ഇവടെപ്പോ ഹിന്ദൂസും മുസ്ലിമൊന്നുല്ല ഒക്കെ ക എല്ലാലെ ഒരുപോലെയായെല്ലെ അല്ലാവർക്കും കല്യാണായ ഡാൻസ് പാട്ട് അതെന്നെ മൈൻ
ആഹ് ആഹ് എത്ര ദിവസത്തെ കല്യാണാേണ് ഇവിടെ എക്കെ ഒരായ് ച്ച വെരെ കല്യാണം ഉണ്ടാര്ന്ന കൽ ഉണ്ടായിര്ന്ന് കല്യാണങ്ങളെ ഉണ്ടായിര്ന്ന സംഗീതനൈറ്റ് മെഹന്തിനൈ റ്റ് ഹൽദി
വേറെന്താണ് ബ്രൈറ്റുബി ആഹ് പലതുണ്ട് കൊറെ എണ്ണത്തിലൊന്നും ഞാൻ പങ്കെട്ത്തിട്ടില്ല വിന്നെ എന്താ മഞ്ഞൾ കല്യാണം അങ്ങനെ ഒരുപാട് ഏതായാലും കാശ് പൊട്ടിക്ക്ണകല്ലിയാണാ ഫുള്ള് ഇളളത്
ആഹ് അത് തന്നെ ഓര് ഉം ചെലോര് ആവശ് ഇത് ഉള്ളോര് നടത്ത്ന്നൈല് പ്രശ്നവില്ല അവരെ പൈസ ഉണ്ടായിട്ടല്ലേ പക്ഷേ ഈ കയ്യിൽ പൈസ ഉള്ളോര് നടത്ത്ൻത് ചെല ചെലെ ആൾക്കാറ് ലോൺ എട്ത്ത്ട്ടെക്കെ ഇത് ചെയ്യുന്നെ പക്ഷെ അ അതിനെങ്ങനോടാെന്നും എനിക്ക് താൽ പര്യല്യ എത്രനാള് വാണം ആലോണ് തന്നെ അടച്ച് തീർക്കാനാന്
ആഹ് കാരണം കുട്ടിയോൾക്ക് നിർബന്ധാണ് മറ്റുള്ളോരത് കണ്ട് അനുകരിക്കാണ് എല്ലാവരും അതാണ് പ്രശ്നം എത്ര കഴിവില്ലാത്ത ആൾക്കാരായാലും ഇപ്പൊ എല്ലാർക്കും എന്താണ് കല്യാണം ഉഷാറാണ് വേറെ എ ന്തായാലും മാണ്ടില ഓഡിറ്റോറിയത്ത്ന്ന് ആവണം അതിന്റെ എന്താണ് ആ കേറ്ണതും എറങ്ങ്ണതൊക്കെ ഉഷാറാകണം
ചെറിയൊന്നും ഇട്കൂലെ എട്ടാ ഈ എ സി ഉള്ള കൺവെൻഷൻ സെന്ററ്തന്നെ വേണോന്നുള്ള ചെല കൊച്ചങ്ങൾക്ക് പക്ഷെ അവര് അവരെ മാതാപിതാ ക്കളെയ് സാഹചര്യം നോക്കൂല അവർക്ക് അവരെ കാര്യം നല്ല രീതിയിൽ നടന്ന് പോവണം
ആഹ് അത്രേയള്ളൂ പിന്നെ കാര്യായിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കാണ് മെയ്ന് അത് ഇൻസ്റ്റയിലും സ്റ്റാറ്റസും അതൊക്കെ എന്ത റീച്ചും വ്യൂവേഴ്സും
ല് ആവീ ട്ട് കാരെ മോക്ക് മുമ്പ് വന്ന് കാണാൻ പറ്റാത്ത പോസ്സുകളാണ് ചിലർക്ക് ക്യാമറമാർ കാണിച്ചു കൊടു ക്ണത്
അത് സത്യാണ് പറഞ്ഞത് പണ്ടത്തെ ആൾ ക്കാരൊക്കെ കാണുമ്പോത്തിന്ന്ഇവർക്ക് ന്താ വീട്ടി പോയി ചെയ്ത് കൂടെ ന്നൊക്കെ ചോയ് ചോയ്ക്ക്ണ സാഹചര്യങ്ങൾ വരെണ്ടായിട്ടുണ്ട് അല്ലാരെ മുന്ന്ന്ന് ചെയ്യാൻ യാതോരു കൂസലും ഇല്ലാത്തെ തലമുറേയ്ണ്പ്പം നമ്മുക്കന്നെ കാണുമ്പോ സ്വയം നാണം വെരും
ആഹ്
ഉം അവിടെങ്ങനെ ഇങ്ങന് ത്തെതൊന്നുല്ലല്ലെ കുറവാലേ
ആഹ് ഇവിടെ അങ്ങനെ ഞാന് ആ ഓൽ ഇണ്ട് അങ്ങനെ ഞങ്ങളിവിടെ അടുത്തൊക്കെ ഉള്ളവര് ഭയങ്കര അർഭാടായിട്ട് ക്കെ അങ്ങന നട നടത്തുന്നവരല്ല എന്ന് വെച്ചാ ഈ ഡാൻസ് ഇല്ല വേറെല്ലാം കാണും കേട്ടെ ഈ നല്ല ഡ്രിങ്ക്സ് കാര്യങ്ങള് കാറ്ററിങ്ങിൽ അങ്ങനെ നല്ല ഗംഭീരായിട്ട് നട ത്തും പക്ഷെ ഡാൻസ് അങ്ങനെ അധികായിട്ട് അങ്ങനെ ഇല്ല
ഉം ഇത് നല്ല സൗണ്ട്ൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താണ്ട് ഓഡിറ്റോറിയത്തില് ഹാൾ ള്ള് ഈ സൗണ്ട്ല് ഡാൻ പിന്നെ പാട്ടും വെക്കും അയ്ക്ക് ഡാൻസും പിന്നെ അയ്ക്ക് ചെക്കനും പെണ്ണും അതുപോലെ ഫ്രണ്ട്സോളും ഒക്കെ പാടെ റിലേറ്റീവ്സൊ ഒക്കെ പാടെ ചാടി കൾച്ച് നമുക്ക് രു പെട്ടെന്ന് കാണുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട്‌ ഓന്നും കാരണം ഒരു വിവാഹത്തിന്റെ ര് എന്താ മഹത്വം ആടെ കാണൂല
ആഹ് അത് തന്നെ അങ്ങനെ കളിച്ചാ തന്നെ ഒരു നിക്കഹിന്റെ മഹത്വം പോകുന്നൊക്കെ പറഞ്ഞു കേട്ടി ണ്ട് പക്ഷെ ഇപ്പ ള്ളവര് എന്തേലും ഉം അവർക്ക് പിന്നെ ഏ പെണ്ണെക്കെ കളിക്കണല്ലേ എനിക്ക് തന്നെ ഇങ്ങനെ നാണ നാണം തോന്നും പക്ഷെ അവർക്കന്നും ഒരിതുംല്ല
ഇൻ്റെ പ്പ ഒരു കല്യാണത്തിന് ഞങ്ങളൊരിക്കെ ഇങ്ങനെ കല്യാണത്തിന് പോയി അപ്പൊ അവിടുത്തെ ഇന്റെ പ്പാ റ് നാല് പിന്നെ ഒക്കെ മോലിയാരാണ് അപ്പൊ ഈ ക ചെക്കൻ എറങ്ങിയപ്പോത്ത്ന് പടക്കം ഇതൊക്കെ ങ്ങട്ട് പൊട്ടിയാണ്ട് പിന്നെ പാട്ടും ഡാൻസും ഒക്കെ പാടെ എല്ലാരും പറഞ്ഞ് ഇത് നിക്കാഹല്ല അറിയ്ണ്ട് പി നിക്കാഹ് കഴിഞ്ഞതാണ് ഇത് കല്യാണല്ല ഇങ്ങനത്തെ കല്യാണത്തിന്ണ്ടായ അസാബ് ഇറങ്ങു അയാതി കല്യാണണെന്നൊക്കെ പറഞ്ഞ്
മ് മ്
കല അത്രയ്ക്ക് ആർഭാടയിട്ട് പിന്നെ കൂത്താടാന്ന് പറയൂലേ
ഓ അത് ഞാ ചെലതൊക്കെ ഓവറാണ് കേട്ടാ എനിക്കിങ്ങനെ ഡാൻസ് കളിക്ക്ണഅതിനോട് ഒട്ടും താല്പര്യല്ല പക്ഷെ നമ്മക്ക് ആർഭാടായിട്ട് നടത്താ ഭക്ഷണങ്ങൾ ഒരുപാടൊക്കെ ആ ആ അതിലൊക്കെ എത്ര അങ്ങനെ നടത്ത്ണോര്ണ്ട്
ക്കാരം പോലെടയാക്ക എത്ര വല്തായാലും
അത് തന്നെ ആഹ് അങ്ങനെയൊക്കെള്ള ഇതൊന്നും കൊഴപ്പല്ല
ഓ
പിന്നെ ഇവിടെ നല്ല പൈസ ഒള്ള ഒരാളുണ്ട് അവരൊക്കെന്ന് വെച്ചാൽ നല്ല സിമ്പിളായിട്ടാണ് കല്യാണം നട
ആ ഹ് ആ പണ ക്കാരൊക്കെ അധികം സിമ്പിൾ ആക്കി അവത് അല്ല റിലേറ്റീവ്സിന് മാത്രം വിള്ച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പിരിച്ചു വിടുന്ന എത്രോ ആൾക്കാരുണ്ട് വെറും
അത് തന്നെ നല്ല പൈസ ള്ള ഒരാളാട്ടോ നല്ല നമ്മക്ക് അറിയാനുള്ള ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നല്ല പൈസ ഉള്ളവരാണ് കേട്ടാ അവര് ന്ന് ചാ കല്യാണത്തിന് സ്വർണം പോലും ഇട്ടിട്ടില്ല സാധാരണ നമ്മളിപ്പോ റെന്റല്ലൊക്കെ ജ്വല്ലറി എടുക്കുല്ലോ അതിന്റെ ആ ഉം ഇത് ഒരു ചോക്കറ് പിന്നെ ഒരു ഇറക്കൊള്ള മാല അതേപോലെ കയ്ൽ അതിന്റെ രണ്ട് വള അങ്ങനെ മുസ്ലിംസ് ആണ് പിന്നെ കൺവെൻഷൻ സെന്ററി ൻ്റെ ചേച്ചിന്നെ കല്ല്യാണ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു പക്ഷെ എങ്ങനെയാന്ന് വെച്ചാ ആ വല്ല്യ ഇങ്ങനെ ആ ഒരു പൈസയ്ക്കത്തുള്ള ആർഭാടം അങ്ങനെ അവര് കാണിച്ചില്ല ഏതായാലും സ്വർണ്ണം പോലും ഇട്ടില്ല ആ
ഇപ്പോ അല്ലെങ്കിലും സ്വർണം വേണ്ട പിന്നെ അവർക്ക് ജസ്റ്റ്
ണ്ടല്ലേ
വേണ്ട പിന്നെ റൈറ്റും കൂടി പിന്നെ അയ്ന്അൻസരിച്ച് ഓലും മാറിയിട്ട്ണ്ട് സ്വർണ്ണം ഒന്നും വേണ്ട അവർക്ക് ഫാൻസി മതി കാര്യമായിട്ട് മേക്കപ്പ് പ്പാണ് അത് ലക്ഷക്കണക്കിന്റിം അൻമ്പയ്നാ
ആ മേക്കപ്പിനൊക്കെ ഓ എന്തോ ഒരു പൈസയാണ് ഇപ്പം ഇന്നാള് ഞാൻ ഒരു കല്ല്യാണം ആഹ് എന്റെ ബ്രദറിന്റെ കല്യാണം എങ്ങനെ ആലോചനയൊക്കെ വന്നപ്പോ ഒരു മേക്കപ്പിന്റെടുത്ത് ഞാൻ ചോയ്ച്ചു ഇവിടടു ത്തുള്ളതേ അപ്പോ അവര് പറയണത് സ്റ്റാർട്ടിങ് സിമ്പിൾ ആയിട്ടുള്ളത് തന്നെ പതിനായിരം രൂപയാണെന്ന് ഗസ്റ്റ് ലുക്കിനാണ് ചോദിച്ചത് ബ്രൈഡിന് പോലും അല്ല ആഹ്
ഇങ്ങനെത്തെ പരിപാടിക്കാകുമ്പോ എല്ലത്തിന്നും മാണല്ലോ മൈക ക്കപ്പ്
ഓ മേക്കേപ്പന് തന്നെ അപ്പൊ ഒരു ലക്ഷം രൂപയിലും പുറത്താവും കേട്ടാ രണ്ട് മൂന്ന് ദിവസം ആകുമ്പം അപ്പം നല്ലയി കല്യാണത്തിന് ഒക്കെ ഇടുന്ന മേക്കപ്പ് ചോയ്ച്ചപ്പോ അവര് പറയണത് ഓരോന്നാ അപ്പൊ ഞാൻ ചോയ്ച്ച് ഏറ്റവും കുറഞ്ഞത് എത്രയാന്ന് ചോയ്ച്ചപ്പോ പറയാണ് പതിനയ്യായിരം രൂപ ന്ന്
ഓ അതാ ഭയങ്കര അധികാണ് ഇപ്പം എല്ലാരും ആ ഫീൽഡിലേക്ക്
ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ സാധാ കുറെ ഗ്ലാസ്സ് സ്കിന് അങ്ങനെ കൊറെ എന്തൊക്കെ ഇണ്ടല്ലോ ഇനി ക്കറിഞ്ഞൂടാ നമ്മളൊക്കെ സിമ്പിൾ ആയിട്ട് ഒന്ന് കല്യാണത്തിന് ചെയ്തിട്ടേ ഒള്ളു ഉം ആ ഞ അന്ന് എനിക്കും സിമ്പിൾ ആയിട്ടാട്ടോ അയ്യായിരം ആറായിരം രൂപയായിട്ടുള്ളന്ന് വെച്ച വളരെ സിമ്പിൾ ആരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യണത് അന്നാണ് പിന്നെ ഇന്ന് ഞാൻ സ്വന്തമായിട്ടിറങ്ങി ഇതുവരെ അതിനു ശേഷം ചെയ്തിട്ടുമില്ല ആഹ് ലിപ്സ്റ്റിക്ക് ഞാൻ അന്നാണ് ആദ്യായിട്ട് ഇടണത് പിന്നെ ആഹ്
ഇന്റെ കല്യാണത്തിനും അങ്ങനത്തെതൊന്നുല്ലേനിട്ടോ ഞാൻ ത്രെഡ് പോലും ചെയ്തിട്ടില്ലായിരുന്നു എന്നും ജസ്റ്റ്
ത്രെഡ് ചെയ്യണതൊന്നും എനിക്കിഷ്ടമല്ല ആ പിന്നെ ലിപ് ലീപ്സ്റ്റിക്ക് ഇടണേ എനിക്കെന്തോ എനിക്കിട്ടാ ഒട്ടും ചേരുല്ല പക്ഷെ ഇടണവരുണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല ലിപ്ബാം ഒക്കെ ഇപ്പം ഉപയോഗിക്കും
ഉം ഉം ലിപ്സ്റ്റിക് ഇപ്പറഞ്ഞ മാതിരി അന്നൊക്കെ ജസ് ജസ്റ്റ് ജസ്റ്റ് ഇട്ടിട്ടോളൂ ഏറീണോ ചോയ്ച്ചക്ക അപ്പറത്തുള്ളരോണ്ട് കാണാത്ത രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ചോക്കാൻ മാത്രം
അത് തന്നെ പക്ഷെ ഇപ്പോഴും ഓരോ കൊച്ചുങ്ങള് ആ ബസ് സ്റ്റാൻഡില് എവിടെയൊക്കെ വന്ന് നിക്കണ കണ്ട് ആ ഓരോ ചുണ്ടൊക്കെ ഇരിക്കണ കണ്ടാ നമ്മുക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നും അവർക്കൊന്നും തോന്നുന്നു നോമ്പായാൽപോലും ഇട്ടോണ്ട് വരും അതൊക്കെ ഉള്ളില് ചെന്നാൽ നോമ്പ് മുറിയൂലേ നമ്മക്ക് ഞാനാണെങ്കി നോമ്പാ മുഖത്തൊന്നും ഉപയോഗിക്കില്ല കേട്ടോ ഇടയത്തഴത്തിന് എണീ ഇപ്പഴാണ് മുഖം ഒന്ന് ഫേസ് വാഷിട്ട് കഴുക അല്ല ഈ മണുമുള്ള വസ്തുക്കൾ നോമ്പും പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരുമാതിരി എനിക്ക് ഇത് ഒരുമാതിരി വല്ലാതെ ആണ്‌ട്ടാ പാടില്ല ആ അത് തന്നെ പക്ഷേ ഓഹ് നോമ്പിന് തന്നെ ഓരോ മുസ്ലിം പിള്ളേരുടെ കാര്യമാണ് പറയുന്നത് ലിപ്സ്റ്റിക് ചുണ്ട് നിറച്ച് ട്ട് മേക്കപ്പും ചെയ്താണ് നിൽക്കണത് ഓ എങ്ങനെയാണോ എന്തോ ഉം കാലത്തിനനുസരിച്ച് ഓ കാലത്തിനനുസരിച്ച് കോലം മാറണം ഞങ്ങള് പോലും അത്രയും മേക്കപ്പ് മേക്കപ്പ് സെറ്റ് സാധനങ്ങളും കണ്ടിട്ടില്ല ഞങ്ങളെ സ്കൂളി പോകുമ്പോ കൊണ്ടോവ ആകെ ഒരു ചീപ്പും ഒരു പൗഡറും അത് യെന്നെ ലിപ്സ്റ്റിക്ക് കണ്ടിട്ടില്ലാത്ത കൊറേ കൊറെ ഐഷാഡോ ഞാ ഐശ് ഡോ ഇന്റെ ജീവിതത്തി ഇതുവരെ ഞാൻ ഉപയോഗി കല്യാണത്തിന് പോലും ഞാ ഉപയോഗിച്ചിട്ടില്ല ഏഹ് ഐഷാഡൊ, മസ്ക്കാരൊ കൊറേ കണ്ണിലില്ലേ എക്സ്ട്രാ വെക്ക്ണ അത് വരെ ഓരോ പഠിക്കാ പോകുമ്പോ വരെ വെച്ചോണ്ട് പോണുണ്ട് ഉം
കാലം മാറി പണ്ടത്തെ കല്യാണൊക്കെ വെറും വെറും എന്താണ് ജസ്റ്റ് സിമ്പിൾ ആയിരുന്നു ഉം കോലോം മാറി ആഹ് ശരി അയ്ക്കോട്ടെ ഞാൻ വെക്ക
അവിടെ കട്ടയ്തോട്ടേ ഓ
ഒറ്റ മിൻറ്റെ